ആ പറയൂ
ആ കേൾക്കില്ലേ ആആഹ് എന്ത്‌ വർത്താനൊക്കെ എന്ത
നല്ലതന്നെ സുഖം അവ്ടേ
ഇവടീം അങ്ങനെ പോകുണ്ട് സുഖം
ആ പിന്നെ ഛായൊട്ച്ചോ മ്മ് ചൂടന്നല്ലേ
ഞാനും വേകുന്നേരം അങ്ങനെ ഛായ കുടിക്കേല്ല ഛായ കുടിക്കാത്ത ആൾക്കാരാഹ്
ആഹ് എല്ലാരു
ആഹും
മ്മ്
ചെലപ്പോ ഏ ആരൊപ്പം എപ്പളും കുടിക്കാൻ
ആഹ് ആഹ്‌
ഉം എവിടെ മക്കളൊക്കെ എവിടെ
മക്കളൊക്കെവ്ടണ്ട് രണ്ടാളും മുലൊക്ക ചായുടിച്ചിരിക്കാ
ഏഹ് വെക്കേഷൻ ആയിട്ട് ഇപ്പ നല്ല രസം ഉണ്ടാവും അല്ലെ
ആഹ് പിന്നേ പറയാണ്ടോ
ആഹ് ഇപ്പത്തെ ചൂടും പൊറത്ത് മഴ
ത്താനും വയ്യ ആതിരുത്തിയാല് ഫുൾ ടൈം ഫോണ്
അവസ്ഥ പറയ
ആ പൊറത്തിരുത്തിയാലോ
ആ പാമ്പും
ആ അതന്നെ മിഞ്ഞാന്നും കൂടി ഒരു പാമ്പിനെ കണ്ടിട്ടോളൂ
ഏ പേരിൻ്റെ അടുത്ത
ആ അങ്ങനെ സ്ഥിരായിട്ടൊന്നും കാണല് ല്ല ഇത് ഈ ചൂടായതോണ്ടാവും
ആഹ് ആ
വെറക് കൂട്ടിയിട്ടിന്ന് ആയിന്റ് ഉള്ളിന്ന് വന്നതാ ഇഞ്ഞൊക്കെ ഒയിവാക്കണം
അ ആ ഹ് ആഹ് ആഹ് വെക്കേഷനാൽ ട്രൈ ട്രിപ്പ് ഒക്കെ പോയിനിയോ
ട്രിപ്പ് ഒന്നും പോയിട്ടില്ല
ഏ ഏട്ടും പോയില്ലേ
രു മരിപ്പ് ണ്ടേയിരുന്നു ഉം ഞങ്ങള ഉമ്മമ്മ മരിചീർന്നു അപ്പൊ ട്രിപ്പും വെക്കേഷന് ന്നും ല്ല ഇല്ല
ഏഹ്
ആഹ്
അപ്പൊ വീട്ടിലന്നെയായിരിക്കുലേ
ആഹ് ആഹ്
ആഹ് ആ ആഹ് ഞങ്ങള ഞങ്ങള് പോയിനി ട്രിപ്പ് നിലമ്പൂര് ഫാമിലി ആയിട്ട് നിലമ്പൂര് നിലമ്പൂരേ
ആ ആ തേക്ക് മ്യൂസിയം
ആഹ്
തേക്ക് മ്യൂസിയം ഉണ്ട് ആര്യൻ ആര്യൻ പാറയോ അങ്ങ കോ ആഹ എനിക്ക് വല്ല അവിട്ക് പരിചയല്ല ഞങ്ങള കൂടെ ഫാമിലി ഇങ്ങനെ ആയിട്ടേ
ആ
ആഹ പോയേ പരിജയം ഉള്ളു പറയ
ആ
മം മം
പിന്നെ എന്തൊക്കെയാ മക്കളൊക്കെ എവിടെ
ഇതാ എനിക്കും ഒരാളാണ് ഇവിടുണ്ട് ആക്ക ന കള ഉതുക്കടക്ക നടക്ക്ണ്ട കൊറെ കൊറേ അകത്തു കയറും പിന്നെ പണി വീട് പണി നടക്കണത് പണിക്കാരും ഉണ്ട്
ആ
മം
അപ്പൊ ഫുള്ള് തിരക്ക് തന്നെ ആയിരിക്കും ല്ലേ
മം തിരക്കും ഉണ്ട് അതിന്റെ ഇടേക്കൂടെ ഇങ്ങനെ മണ്ട്ണും ഉണ്ട്
ആ
എന്താ ഉച്ചക്ക് സ്പെഷ്യൽ ഉണ്ടായിന്ന് ഫുഡ്
ഉച്ചക്ക് സ്പെഷ്യല് ആയിട്ട് പ്ര പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ആ വല്ലിപ്പാന്റെ ആണ്ടാ ആണ്ടു ദിവസാ അപ്പൊ ഇന്ന് വൈകുന്നേ രാത്രിയാണത് പരിപാടി നടത്തണ്
ആ അതെങ്ങോ വീ
ഇതല്ല തറവാ അപ്പൊ ഇനിപ്പോ ഉച്ചക്ക് എല്ലാം ഉണ്ടാക്കി കേ രാത് ഇത്ര അത് വേസ്റ്റ് ആകും ഫുഡ് അങ്ങനെ പിന്നെ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കിട്ടില്ല ചോറും ഞങ്ങള് താളിപ പിന്നെ മീനല്ലാം ഉ
ഏഹ് ആ തറവാട് അടുത്ത
തറവാട് അടുത്തന്നെ തൊട്ടടുത്തന്നെ
അതുകൊണ്ട് പിന്നെ പ്രശ്നല്ല പോയി പോരാൻ
ആ ആഹ് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ട്ട്
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ അതിനുള്ള ഫുഡും പിന്നെ വര വ ഉപ്പിം എന്റെ ഭർത്താവ് ഒക്കെ ആ പണിക്ക്‌ പോക്ണതല്ലേ ഓൽക്കും ഉച്ചക്കെത ത്തെ ഫുഡ് ഒന്നും വേണ്ട ഞാനും ഉമ്മയും മക്കളന്നെ ഒള്ളു ഞങ്ങക്ക് ഏ
എത്ര മക്കളാ ശ് ഏഹ്
ശ് അപ്പൊ ഓരിപ്പോ വല്ലാതെ തിന്നൊന്നുംല്ലല്ലോ ഒരാള് ചെറുതാണ്
ഏ ഇപ്പ നമ്മക്ക് തന്നെ ഒന്നുംല്ലല്ലേ നമ്മക്ക് ഇപ്പോ എല്ലാർക്കും വേണ്ടിയ വെള്ളം വെള്ളം തന്നെ വെള്ളം
ആ അതന്നെ
ആഹ് ആഹ് കുട്ടികൾക്കും അതന്നെ വെള്ളാ വേണ്ടത്
എന്റെ മോനൊക്കെ ഇങ്ങനെ ചിലപ്പോ തണുത്ത വെള്ളൊക്കെ ഇങ്ങനെ ഐഷു വെള്ളം ഐഷു വെള്ളം ഓന് മൂന്ന് വയസായിട്ടൊള്ളു ഐഷ് ഐഷു വെള്ളം വരും
ആഹ് ആഹ്
ഉം അങ്ങനെ കുടിച്ചാലെ അപ്പൊ കൊടുത്താനും പേടിയാണ് ഓവർ തണുപ്പ് ആയിരിക്കും കൊല്ലുവേദനിം മറ്റേ മറിച്ചൊക്കെ അസുഖങ്ങളും വരും മ്മ്
ഇവിടെ ഫുൾ ട്ടൈ എപ്പോഴും ഒരു കഫ ക്കെട്ടാണ് കഫക്കെട്ടിന്റെ ആൾക്കാരാ ഇപ്പ എ ന്താ അറിയില്ല ചൂടായതോണ്ടന്ന്യൻ ന്താ അറിയില്ല ഇപ്പൊ ഒരു മാസ സായിട്ടൊരു കൊയപ്പോ ഇല്ല്യ
ട്ടും വി നമ്മ കാ ഏ ഏത് അസുഖങ്ങളും വിയർത്താണല്ലോ ഒലിച്ചറങ്ങി
ആ നല്ല വെയർക്കും ഓല് രണ്ടാളും അങ്ങന തന്നെ താലൊക്കെ ഒന്നങ്ങിട്ട് കെട ക്കാൻ വയ്യ തലൊക്കെ വെയർത്ത് ഒലിച്ചിട്ട്
ആഹ് വിയർക്കുമ്പോ നമ്മള പകുതി അസുഖുംമാ വിയർപ്പിലൂടെ ഒലിച്ചു പോകും അ അതാണ് ഓല് ക്കാ സുഖല്ലാത്തത് ഉം ഞാ നാട്ടി വരാനല്ലേ
ആഹ്
ന്റെ മോനങ്ങനാ യോന് അ ആ അധികം അസുഖം അങ്ങനെ ഉണ്ടാവെല്ലോന് എപ്പോഴും വിയർക്കൊണോണ്ടേ പെരിങ്ങൂം വിയർപ്പോനെ ഞട്ട് അങ്ങനെ ഉം ണ്ടായ ഓൻ്റെതില് അങ്ങനെ കൊയപ്പം
ഇന്റെ രണ്ട് മക്കളും ഇതിന്റെ ആൾക്കാ ണ്ടായാ എന്നും ഉം ഡോക്ടറെടുത്ത് പോവലന്നെ പണി ഉം പിന്നെ ഏ എന്തെക്കെ
ആഹ് അതാ അങ്ങനെ
രാത്രിക്കൊക്കെക്ക ഫുഡ് എങ്ങനെ ഒന്നാകെ ഇണ്ടാക്കലാ
ആഹ് ഒക്ക ഒറ്റ നേരം ഇണ്ടാക്കും
ആഹ്
ഒക്കെ ഒറ്റ നേരം ഞാൻ ഇണ്ടാക്കും ഉച്ചക്ക്ല്ലതും രാവിൽക്കൊക്കെ ഉള്ളതൊക്കെ ബട്ന്ന് പണി ക്കാരും കൂടിണ്ട് ഇവിടെ പണി വീട് പണി നടക്കോണ്ട് പണിക്കാര്ണ്ട്
ആഹ സഹായത്തിനൊക്കെ ആരെങ്കിലും ഉണ്ടോ വീട്ടില്?
ആ ഞാനിവിടെ തറവാട് വീടിലായി ഞങ്ങൾക്ക്പ്പം വീട് എടുത്തൊണ്ട്ക്ക
ആഹ് അപ്പൊ ആൾണ്ടാവൂലേ
ഉ നന്ദി
ആ
ഉം പിന്നെ അങ്ങനെ പോവും പറയാ വശാണ്
ആഹ്
ഉ രണ്ടാ മൂന്നാക്കാര് ഇണ്ട് പിന്നെ ആയിന. സെൽമു തന്റെ കൈമക്കായിരുന്നു ക്ക ചോട്ടന്ന
ചോറു തിന്നൂലാന്ന്.
ചോറ് തിന്നേണ്ടേ ഓനെ ഇന്ന് തിന്നില്ല
ആഹ് ഈ ബേക്കറി കൊടു ത്താ തന്നെ ഈ മക്കൾക്ക് ഒന്നും തിന്നാൻ വേണ്ട വരൂല.
ഇവിടെന്ന ബേക്കറി അങ്ങനെ വാങ്ങലേ ഇല്ല.
ആഹ ഇവിടെ പിന്നെ പറഞ്ഞ കേൾക്കൂല കുട്ടിആള്ന്താണോ പറയണേ അതിനനുസരിച്ച് നിന്ന കൊടുക്ക നമ്മള് വരണൊന്നും കേൾക്കൂല ആഹ. ഞാൻ പെട്ടെന്ന്. ആരെങ്കിലുംഓലൊക്കെ പണി കഴിഞ് വരുമ്പോക്കന് ഇവർക്ക് തിന്നാനുള്ളത് തിന്നാ കൊട്ത്കാണ്ടിരിക്കല എന്നാ പിന്നെ ഓലും മുട്ടായി തിന്നാലും
ആഹ്
ചോറിന് ചോറന്നെ.
ആഹ് അയെ അത് ഒരു നേരായാലും ചോറ് തിന്നാലേ തടിക്ക ആക്കണ്ട അവോള് പറഞ്ഞ എപ്പോഴും കണ്ടേ പറഞ്ഞതാ തറിക്ക കൃച് ചോറ് കഴിക്ക
ആഹ്
തടി ക്ക്‌ അർത്ഥമുണ്ടക്കൊള്ളൂ
ആഹ്
ഉം ഞാന് എങ്ങനെങ്കിലൊക്കെ കുത്തിന്ന് എന്തെങ്കിൽ കഥയ എന്തെങ്കിലൊക്കെ പറഞ്ഞ ചോദിച്ചു ശോ എന്നാനെങ്കിലും ഓനിവടെ കൂടെ പുഓ പുട്ടായ പിന്നെ പുട്ട് എന്നെ മതി
ആഹ് ചെല കുട്ടികളായി ന്റാള എന്റെ മോനും ആയെന്നെ പുട്ട് ദോശ
ആ ഇവന്റെ പുട്ടി ഇങ്ങിട്ട് പുട്ട് കുറച്ച് ബേയ്ലാക്കി ആ പുട്ടും വെച്ചങ്ങനെനൊക്കെ പോയപ്പ എപ്പഴ പത്തണിക്ക് തിന്ന പുട്ടാണേ അ ത്കുളിക്കണ്ട്
ആഹ്
അങ്ങനെ അങ്ങനെ ന്റെ ഓനെ അതിനുള്ളി പോയി ഓനും പള്ളിൽ ആക്കുന്നുണ്ട് ശ ഓർന്ന് ചോറിന്റൊക്കെ ഒക്കണേ ന്നാലാണ്
ഞാൻ ഇന്റെ വലുത് തീരെ പറഞ്ഞാൽ കേക്കൂല ഓൻക്ക് എന്ത് തിന്നണങ്കിലും ഓന്റെ വായങ്കട്ട് തൊറന്ന് കിട്ടണങ്കിൽ ഫോൺ ആദ്യം മുന്നേക്ക് വെച്ച് കൊടുക്കണം ചെറുദിനായിനും വേ നല്ലോണം എന്തെങ്കിലുഒക്കെ നല്ലത് കൊട് അയിന് പിന്നെ ഫോണ് കാണാനുള്ള ഇതൊന്നും ആയിടറ്റില്ലല്ലോ ഒരു വയസാണ് ആയത് ശീലിപ്പിക്കലില്യാ
ആ അല്ലേ നല്ലത് എപ്പഴും ക ക കൗൺസിലിംഗ് ക്ലാസ്സിൽ ഇപ്പ പറയില്ലല്ലോ ഫോണ് നമ്മള് അധിക്കും മ മക്കളിയാമ്പം നമ്മള് ഫു ട്ട് കഴിക്കാത്തപ്പോ നമ്മ വേഗം ഫോൺ വോയിസ് പ്പ ഒരു വെള അയിനെ ആഹ് ഫുഡ് കഴിച്ച് അതൊണ്ട് നുംടു നിക്കു നമ്മളിപ്പോ രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് പൂജ ഏഹ് ഉം ഡിഗന്റൊണ് ഫോം കൊടുക്കുക
ആരോ ഇവന് അതേപോലെ തീരെ കാണലില്ലേന്നു. ഓൻക്ക് ചെറുപ്പത്തിലൊരു സെർ ജെറി ണ്ടേയ്ന്നു. അപ്പ അത് കഴിഞ്ഞ്‌ കെട്ക്ക്ണ ആ ടൈമിലാ ഞങ്ങള്ങ്ങനെ കൊട്ത്തീന്നു. പിന്നെ അങ്ങനെ അത് ചേലായി. പിന്നൊരു രണ്ട് വർഷം ഇഷ്ടം പോലെ തീരെ. കാണാതായിന്നു. ഫോണ്റ്ഞ്ഞ സാധനം ചോയിക്കൂല്ല, തൊടൂല്ല, ഒന്നുല്ല യിരുന്നു. പിന്നെ, അങ്കൻവാടിയിലാണ്ട്. ചേർത്തിന്റെ ശേഷം. രാവിലെ നീ ഇച്ച് പോവാ വേണ്ടിയിട്ട്. ഒരു. ഞാൻ കൊടുത്ത കാണിച്ചതാ പിന്നെ ഐമില് പെട്ട് ആഹ്.
ഇന്നാ അയി ക്കോട്ടെ.
ആഹ്, ന്നാ ശരി.
ആഹ്.